ഹലോ ആഹ് കേൾക്കാ കേൾക്കാ എന്തൊക്കെ ന്നിട്ട് വർത്താനൊക്കെ.
ങ്ങനെപ്പോവുന്നു ഫുഡെല്ലാം കഴിഞ്ഞ് ര ലാ സംഭവെല്ലായാ ചോറ്, കറി.
ആഹ് ചോറും കറിയൊക്കെ ആയി ഏഹ്. കറി ചക്കക്കുരു മുരിങ്ങീ കറിണ്ട് ഉം ബത്തല് മീൻ പൊരി ച്ചത്ണ്ട് മീന് പിന്നെ മ്മക്ക് കഴിക്കനാവുമ്പളൊള്ളൂ പൊരിക്കാ.
അങ്ങനെ ഞാന്. ചക്കക്കുരു . ചക്കക്കരു മാത്രം കറി വെച്ചതാണെമോ പിന്നെ കടല കറി വച്ചിട്ട്ണ്ട്. പിന്നെ പത്തല് രാത്രി പത്തിരിയാ നിങ്ങക്ക് എന്ത്. ചോറാന്നവിടെ എവിടൊയാരും
ആഹ് ചോറനെ ചോറനെ ഉം പത്തിരിയോ ഏഹ്
ഹാ പത്തിരീം കറീം കറിയെന്ന് കടലക്കറീം
ആഹ് ഏഹ് ആ കറിയൊക്കെ മതില്ലേ ചിക്കനൊന്നും വാണ്ടല്ലേ
എഹ്, ആഹ് ല്ല ചിക്കനൊന്നും വേണന്നില്ല പത്തിരിക്ക് നിങ്ങ അങ്ങോട്ട് പത്തിരി ചുടുമ്പോ ചിക്കവെക്കലാ
ആഹ് ഇവിടെ അയ്ന് രാത്രി ഒന്നും പത്തിരിയൊന്നും ഉണ്ടാക്കലില്ലാ രാവിലെക്കെ ചായക്കടിയൊക്കെ ആയിട്ട് അങ്ങനെ ണ്ടാക്കലൊള്ളു അപ്പ അപ്പൊ കോഴിക്കറിയോ അല്ലെങ്കി എറച്ചിക്കറിയൊക്കെ ണ്ടാവും അല്ലെങ്കി തലേന്നത്തെ കഷ്ണൊക്കെ വാക്കിണ്ടെങ്കില് അയിലങ്ങനെ തേങ്ങ വർ ത്ത്ട്ടാണ്ട് അരച്ച്ട്ട് അങ്ങനെ ആക്കും അങ്ങനെ ആക്കും
ഓള് വെർതീ തേങ്ങ അരച്ച് കൂട്ടുന്നത് അതെ വറ
വറുത്തിട്ടല്ലേ ആഹ് ആഹ് വറുത്തിട്ടന്നെ പിന്നെ സമയം ല്ലെങ്കിലൊക്കെ അതായത് നോമ്പിനൊക്കെ ആവുമ്പം ചെലപ്പം സമയം കിട്ടു ട്ടിലങ്ങനെ ഒള്ളൂ വർക്കാതെക്കാ വെക്കാ
ആഹ് അല്ലങ്കെ വർക്കാണ്ട്ങ്ങന വർക്കാണ്ട് മീൻകറി വെക്കു
തേഷ്ട്ടം
ആഹ് ആഹ് വെർ വർക്കാണ്ട് വെച്ചെങ്കലും മീൻ കറി വെക്കുന്നപോലെ ആവൊല്ലോ ചിക്കകറി
അഹ് അപ്പൊരു പച്ചക്കുത്തല്ലേ
ആഹ് പച്ച പച്ച ണ്ടാവും വർത്ത ഒരു ണ്ടാവും
ന്നിട്ട് വീട്ടിലാരൊക്കെണ്ട്
ആഹ് വീട്ടില് മക്കളും ഹസ്ബന്റ് ഹസ്ബന്റിന്റെഉമ്മ
ആഹ് ചെറിയ കുഞ്ഞ്
ആഹ് എന്താ ഹസ്ബൻറിന് ആരൊക്കെണ്ട്
ഉമ്മ മാത്ര ഒണ്ട് അവടെ
അല്ലാ മുത്തച്ഛന്മാരൊന്നുല്ലെ പെങ്ങമ്മാരൊന്നുല്ലേ
രണ്ട് പെങ്ങള്ണ്ട് അവരെ കല്യാണം കഴിഞ്ഞിട്ട് വേറെ
ആഹ് ഇങ്ങളെ വീട്ടിലോ
ഞങ്ങളെ വീട്ടില് ഞങ്ങ അഞ്ച് പെണ്ണ് ഞാൻ മൂത്ത ഇപ്പ ഉമ്മ ഉമ്മാന്റെ വീട്ടിലാന്ന് പിന്നെല്ലാരും കല്യാണം കഴി ആഹ് ഒറ്റക്കല്ലെ ആഹ്
ആഹ് ആഹ് അപ്പൊ ഇങ്ങളൊക്കെ ചെല്ലുമ്പോ എങ്ങോട്ടാ പോവാ ഉമ്മാന്റെ വീട്ടികോവോ
അല്ല വീടുണ്ടവടെ എല്ലാരും ഓഹ് ഒക്കെ കൂടും എല്ലാരും വരുമ്പോ കോ മദ്രസും സ്കൂള എല്ലാം ആയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലാലോ
ആഹ് ആഹ് ഉമ്മാന്റെ വീട്ടില് പ്പാരാള്ളേ
അവടെ ഉമ്മന്റെ ആങ്ങള ഓള് മക്കെല്ലാം ഉണ്ട് ആഹ് ആഹ്
ഉം ആഹ് എന്താ എന്നിട്ട് മയൊക്കെ ഉണ്ടോ
മഴയുണ്ട് ഇപ്പൊ ഇരുട്ട് കെട്ടീട്ടുണ്ട് മഴ പെയ്തോണ്ടുണ്ടായി ഇപ്പൊ ചേർങ്ങനെ അങ്ങോട്ടും ണ്ട
നല്ലോം മൂടി നിക്ക്ണ്ണ്ട് ഇരുട്ട് കുത്തി വന്ന്ക്ണ്
പി ഇവിടെ ഇതണ്ടായി ഇവിടെ പേയ്തോണ്ട് ഇണ്ടായി മഴ
ആ ഇവിടീം പെയ്തിന്നു ഉച്ചക്കൊക്കെ നല്ല മഴയേനി
അതെ പിന്നെ വേറെന്താ ആഹ് ചായ എല്ലാം കുട്ച്ചി നിങ്ങള് കൂടിച്ചോ
എന്താ കടി ഞങ്ങൾക്ക് വൈകുന്നേരം ചായല്ല ചായ പരിപാടില്ല അങ്ങനെ ആരും കുടിക്കൂല ഉം ഇപ്പ മാത്രേ കുടിക്കുള്ളൂ ഇപ്പ മാത്രേ കുടി ഉള്ള പ്പൊ പ്പാക്ക് കട്ടൻ ചായ അങ്ങനെണ്ടാക്കും പാൽ ചായ ഒന്നും കുടിക്കൂലാ കട്ടന് മാത്രം
വേറെ വേറെ കുടിക്കലാ
ഇല്ല വേറെ ആരും കുടിക്കൂല
ആ രാവിലെ അപ്പത്തിന്
രാവിലെ അ രാവിലെ മൂത്തച്ചനും ഇന്റെ ഭർത്താവും കുടിക്കും
അതേ ഇപ്പൊ തറവാട്ടിലാ നിങ്ങൾ ടെ
ആഹ് മൂത്തച്ചൻ പെണ്ണ് കെട്ടിട്ടില്ല
ഇല്ലേ അതെന്താ അങ്ങനെ
അത്ര വേണ്ടാത്തോണ്ട്
ആഹ് പിന്നെ വേറെ ആരുണ്ട് വിട്ട്ല് വേറെ
ഇമ്മിം ഇപ്പിം ഉള്ളൂ ഞങ്ങള് നാ അഞ്ചാള്
ആഹ് ആഹ് ഇഅ ഇൻക്ക് ചെറിയെ കുട്ടിണ്ട് ആ ഉമ്മ ഉണ്ട് ഉമ്മി പ്പി മുത്തച്ഛനും ഞാനും ഭർത്താവും കുട്ടിം നാത്തൂനെ പിന്നെ കെട്ടിച്ചോട്താ ഒരു രണ്ടര വസ്സായ കുട്ടിണ്ട് ഇങ്ങക്ക് എത്ര കുട്ടികളാ
മൂന്നാള് ചെറിയ കുട്ടിയാ ആ രണ്ടാണ് ഒരു പെണ്ണ്
എങ്ങനെ
കുട്ടി സ്കൂളിൽ പോണതാ
ഇല്ല ഇല്ല രണ്ടര വയസ്സായിട്ടുള്ളൂ
ആഹ് രണ്ടര
ചെറിയ കുട്ടി ആ അംഗനവാടി കാക്കാൻ ആവണ് ഉള്ളൂ
ആ പിന്നെ വേറെ
പിന്നെ ന്നെട്ട് പത്തിരി പണിയൊക്കെ ഇപ്പതന്നെ തൊട്ങ്ങിയോ
ആ അത് ഞമ്മ അരച്ച് വെച്ചിട്ട് ചുടുന്നല്ലേ അരക്കലല്ലേ കല്ലില് നിങ്ങളന്ന് പച്ചരി പൊടി വാ ല്ലേ ആ
പ
അരി പച്ചേരി അരച്ചുകാണ്ട് കലക്കി പാർന്നു അതാണോ ഏഹ
പച്ചേരില്ലാ നമ്മ പുഴുങ്ങന അരി റേഷൻ പിടിയിൽത്തരി
അത് എന്താ ചെയ്യല്
അത് അരച്ചിട്ട് ഇങ്ങനെ
അത് വെള്ളത്തില് ഇട്ട് വക്കും
ആ വെള്ളത്തിലിട്ടിട്ട് വച്ചിട്ട് അരച്ചിട്ട് കുറുക്ക്‌ ആ കുറുക്കുമാതിരി ഇങ്ങനെ ചൂടാക്കിട്ട്
പിന്നെ എന്തെങ്കിലിടുവോ
പത്തിരിക്ക് തേങ്ങ ഇടലില്ല നിങ്ങളെങ്ങനാ ചുടല്
ഞങ്ങള അങ്ങനെയല്ല പുഴുങ്ങലരി അല്ല ഞങ്ങള് പച്ചേ പച്ച അരിന്റെ പൊടില്ലേ അരി പൊടി അത് വെച്ചിട്ടാണ് ആഹ് ആ അത് അങ്ങനെ ചെയല് ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട്
ആഹ് മിക്സിയില് ഗ്രൈൻഡറില് ഇങ്ങനെ അരച്ചി
ആഹ്. അയിനെന്താ ചെയ്യാ ചട്ടിലിട്ട് ചൂടാക്കെ?
കുറുക്കുന്നില്ലേ ഇങ്ങനെ ഉരുളകളാക്കുന്ന പോലെ കുറുക്കുന്നില്ലേ വെള്ളായി
ആഹ് അഹ് ആഹ് അഹ് ആഹ്
എണ്ണ എണ്ണ കൊറച്ച് എണ്ണ തടി തേച്ച് അതിനെ ഇങ്ങനെ കൊണൊ
അപ്പൊ അത് പത്തിരി മറ്റേ അരിപ്പൊടിന്റെ പോലെയാവും.
ആഹ് നല്ല കുറുകീട്ട് വരും അരിപ്പൊടിന്റെ പോലെ ഇങ്ങനെ ഉരുള പോലെയാവും.
ഏഹ്. ഞാനാദ്യായിട്ട് കേൾക്കാട്ടോ
അതെയോ ആദ്യായിട്ട് കേക്കുന്നയോ കാണു
ഇല്ല ല്ല
ഇല്ലെ ഇങ്ങനെ ചുടുന്ന കാണുന്നില്ലേ
ഉം ഉ ഇല്ല
ഒരു സ്ഥലത്തെ വീഡിയോലെല്ലാം കാണുന്നുണ്ടോ? ല്ലാ ഇത് കണ്ടിനില്ലെ ഇടുന്നത് കണ്ടിന്നിക്നൊ
ല്ലേ ഓഏയ് ഞാൻ ആദ്യായ്ട്ട് കേക്കാണ് ഇതോണ്ട് പത്തിരി ചൂടുന്നും ഇല്ലെ
അഹ്ഹാ.
ടുംന്നില്ലെ. അല്ലാതെങ്ങനാ ആ പൊടി പൊടിപ്പിച്ചോലോ ആ അരി അങ്ങനെ അല്ലാതിം മ റ്റേ ആ എന്താ പറയാ ആ ചുവന്ന അരിക്കന്താ പറയാ
അത് ഇതല്ലേ ചോറ് വെ
മട്ടരിയോ മട്ടരിയല്ലേ ആഹ് അയിൻ ആഹ് ഈ നെൽ അതല്ലേ നെല്ല് കുത്തുമ്പോ ഉണ്ടാവല്ലോ ആ അരി അഹ് ഞമ്മള് ആഹ് നെല്ല് കുത്തിയത് അരി പൊടിച്ചോല്ലോ അതോണ്ട് പത്തിരി ഉണ്ടാക്കണ കണ്ടിക്കിണ്.
ആഹ് അതും അരച്ചിട്ട് ചുടും
അല്ല അരച്ച്കാണ്ടല്ല അല്ലാതെ പൊടിപ്പിച്ചിട്ട് അങ്ങനെ സാധാ പോലെ പത്തരിയാക്ണ കണ്ട്
അയില് പച്ചരി കൂട്ടുന്നില്ലേ അതില് പൊടിപ്പിക്കുമ്പോന്നും
ഇല്ല ഇല്ല ഇത് ഒറ്റക്കന്നെ. ആഹ് ആഹ് ആഹ് എന്നിട്ട് അത് ഉപ്പിട്ടിട്ട് അത് അരച്ചെടുക്ക ല്ലേ
പച്ചേരി പൊടിപ്പിച്ച് ഇങ്ങനെ ആതില് ദോശയും ചൂടുന്നോല്ലേ അതില് ഇങ്ങനെ കലക്കി ഇത്തിരി വെള്ളം കൂട്ടിട്ട് കൽക്കുന്നത
ആഹ് ആഹ് ആഹ്. ആഹ് അത് ഞങ്ങളവടെ കലക്കിപ്പാർന്നപ്പം ന്ന് പറയും അല്ലങ്കി ചീയപ്പംന്ന് പറിം
ആഹ് അത് വീഡിയോലെല്ലാം കണ്ടിണ് ഞാന്
ആഹ് ഇങ്ങളവ്ടെ എന്താ പറയാ?
ഞങ്ങള് ദോശേന്ന് ദോശ്ശ അത് ആ പച്ചയിന്റെ പൊടിയില് ചുടലില്ല എക്കലാന്ന്
അങ്ങനെ ഞങ്ങളും ചുടല് ല്ല അങ്ങനെ വല്ലാതെ അങ്ങട്ട് കി ചട്ടീന്ന്ങ്ങട്ട് കിട്ടാത്ത പോലെ തോന്നും അപ്പൊ അങ്ങനെ ചുടലില്ല
പച്ചരിയും ചോറും തേങ്ങയും അര്ച്ചിട്ട് ചുടലാന്ന് ദോശ
ന് വെള്ളപ്പം
അല്ലാ ഞങ്ങൾ ദോശെയന്ന ദോശ ചട്ടി വെള്ളയപ്പം ചു ട്ണത് ഏത് അറിയോ മറ്റേ കുഴീന്റെ ചട്ടിയില്ലേ ചീഞ്ചട്ടി പോൽത്തെ ചീനച്ചട്ടി അതില് അതില് തേങ്ങ കൂട്ടീട്ട് ചുട്വ
ആഹ് ആഹ് അല്ലാതെ മറ്റീൽ തേങ്ങ യൂസ് ചെയ്യും പക്ഷെ അയില് യീസ്റ്റിടും ഇത് വെള്ളപ്പത്തില് അല്ല ഈസ്റ്റ് ഇടും വെള്ളപ്പത്തിലെ. ഇത് വേറെ.
ആഹ് അത് വേറെ ഇത് ഇത് ദോശ പോലെ തന്നെയാണ്, ഞങ്ങളെ പച്ചേരിയിൽ യൂസ് ചെയ്യും. ഉപ്പ് ഒന്നും ഇട്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളാക്കിട്ട് തേയാൽ മതി. പക്ഷെ തേങ്ങയും ഉപ്പും നമ്മള് അതിൽ കൊറച്ച് ചോറ് അപ്പൊ അതിന്. പതാവാനും വേണ്ടി നല്ല സോഫ്റ്റ്നസ്. എന്നിട്ട് ചോറ് അങ്ങനെയാണ് ഞങ്ങൾ ദോശ ചുട്ടത്, എന്നും ദോശ ചുടല് അങ്ങനെ. നിങ്ങള് വെറും പച്ചേരി പൊടിയിൽ ചുടലല്ലേ.
ഞങ്ങളിവിടെ ദോശന്ന് പറയണത്, ഉഴുന്നൊക്കെ ഇട്ടിട്ടില്ലേ ഇണ്ടല്ലോ.
ആഹ് അതിന് ദോശന്ന് അല്ലെ പറയല്, പക്ഷെ ഉഴന്ന് ദോശന്ന് ഉമ്മ പറയല്.
ആഹ് അങ്ങനെ
ഉലുവാണ് കിടു അപ്പം.
ആഹ് ഉലുവയും ഉഴുന്നും.
ഞാൻ വന്നിട്ട് ഉണ്ടാകാം അതിന് നമുക്ക് ദോശന്ന് തന്നെ പറയല് പക്ഷേ ഉഴുന്ന്. ദോശന്ന് ഇങ്ങോട്ട് പറയല്.
ആഹ് ആഹ് ഉം ഉം ഉം ആഹ് നിങ്ങള് എന്താ എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ എന്താ. കറിയൊക്കെ ഉണ്ടാക്കാല്.
കറി ഏത് കറിയും ഉണ്ടാവും, ഇല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കും പിന്നെ കറി ഏതും ഉപയോഗിക്കും. പക്ഷെ ഇവിടെ മക്കള്. മീനും കൂട്ടാറില്ല അപ്പൊ പച്ചക്കറി വെക്കും പയറ് കടല അങ്ങനത്തൊക്കെ.
ഉം എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം മറ്റേ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ. അതാണ് ഏഹ് അതാണ് ഐറ്റം നല്ല ടേസ്റ്റ് ആണ് ഇഡ്ഡലി. ക്കും ഇഡലിക്കും ദോശക്കും അതാ നല്ല ടേസ്റ്റ്.
തക്കാളി ചമ്മ അതെ എങ്ങനെയാ ഉണ്ടാക്കല്, തക്കാളി ചമ്മന്തി തക്കാളിയും ഉള്ളിയും.
മറ്റേത്തില്ലേ ഞാൻ ആദ്യം. ഞാൻ ആദ്യം മറ്റേ ഉഴുന്നുയുണ്ടല്ലോ, അതൊരു സ്പൂൺ ഇടും എന്നിട്ട് അതിൽ. എന്നിട്ട് വറ്റൽ മുളക് ഇടും, നമ്മള് എരുവിന് ആവശ്യയുള്ള വറ്റൽ മുളക് ഇടും. എന്നിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ അത്. ഉപ്പ് ചെറിയുള്ളിയാണ് ടേസ്റ്റ്, ചെറിയുള്ളി ഇല്ലെങ്കിൽ ചിലപ്പോ വലിയ ഉള്ളി ഇടും ഞാൻ പിന്നൊരു. രണ്ട് മൂന്ന് നാല് തക്കാളിയൊക്കെ ഇടും.
അതെ
എന്നിട്ട് അത് വാട്ടീട്ട് അയിക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊ പൊടിയും മുളക് പൊടിയുടെ ഒരു കളറിനൊക്കെ കറിവേപ്പില ചപ്പും ഇട്ടാല്. എന്നട്ട് ചൂടാറിയിട്ട് അരയ്ക്കുക.
അതെയാ ആഹ് ശരിയാണ് കേട്ടോ അതെയാ.
ഉം ലാസ്റ്റ് പിന്നെ ഒന്ന് കടുക് വറുത്ത്.
അതെയാ എന്റെ കുട്ടി പോകുന്നു. കുഞ്ഞ് കരയാന്ന് വിളി വന്ന്, ആഹ് എട്ടു മാസമായി. കമിഴാന്ന് എങ്കിൽ മാത്രം ആഹ്. ഭയങ്കര കരച്ചിലാ ഇപ്പൊ കൊറെ കോളും വിളിച്ചു.
എന്നാ ഓക്കേ എന്നാല് എന്നാ ശരി.
ശരി